സുഖഅല്ലേ
ആടാ
ഫ്രീയാലോ അല്ലേ ഓ സുഖായിരിക്കണോ
ചായ കുടിച്ച
ആ കുടിച്ചു
അതെയാ ഞാൻ കുടിച്ചു എന്താകഴി
ആ ഇന്ന് പുട്ടായിരുന്നു
അതെ ഇയാൾ പുട്ടും കട്ലും പറഞ്ഞരോ പുട്ടും കടലയും കഴിക്കാൻ കൊതിയാവുന്നു.
അങ്ങൊക്കെ എന്തായിരുന്നു
കുറേയായി പുട്ടും കടല ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ദോശയാണ് ദോശയും മുട്ട കറിയും
ഓ എന്താ അവിടെ വെള്ളം എന്തേലും പോണുണ്ടോ
ആ അത് മോന് വാഷ് ഫേസിന്ന് പല്ലേക്കുന്നുണ്ട്. ഉം
ശ്രദ്ധിക്കാതെട്ടൊക്കെ വിചാരിച്ചു
അതെ ആ ഇല്ല ഓൻ നന്നായിട്ട് ഓ എല്ല ഓൻ ഇന്നലെ പുറത്തൊക്കെ പോയി ഇന്നലെ ലേറ്റായി എണീക്കാൻ സ്കൂൾ പത്ത് മണിക്കോ പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങും. ഇവിടെ അടുത്ത തന്നെയാ ഉം പിന്നെ എന്താ വിശേഷം ആരാ ഉണ്ടാക്ക ഫുഡ് ഒക്കെ ഉണ്ടാക്ക ആരാ
ഫുഡ് ഉമ്മ ഉണ്ട് ഉമ്മയാണ്.
എ എ എന്ത്?
ആരാ ഫുഡ്ണ്ടാക്കാന്ന്?
ഉമ്മയാണ്.
അതെ.
ഉമ്മ ഇണ്ടാക്കാവേ എല്ലാരും ഇങ്ങനെ കൂടെ സഹായിക്കും.
അതെ ആ ആ ഏ ഇയാളെന്താ പഠിക്ക്യാ?
ആതെ പഠിക്ക്യാണ്.
അത് ശെരി ഉംഉം എവിടെയാണ്?
ആ പാലക്കാടാണ്.
അതെ ഹോസ്റ്റല്ലാ?
അ എന്റെ വീട് പാലക്കാടാണ് പക്ഷേപ്പം പഠിക്ക്ണത് കോഴിക്കോടാണ്.
അതെ ആ ആ അപ്പൊ ഹോസ്റ്റ ഓ അ അത് ശെരി ആ എന്താണ് കോഴ്സ് എന്താ?
ഹിസ്റ്ററിയാണ്.
ഓ ഓ കൊറെ ആയോ അവിടെ?
അല്ല ഈ വർഷം തൊട് ട്ട്.
ആഹ്ആഹ്. പിന്നെ വീട്ട്ലാരൊക്കെണ്ട്? ഞാന് ഇവിടെൊക്കെ തന്ന വീട്ടിലൊക്കെ വീട്ടിലാരാള്ളെ?
വീട്ടില് ഇമ്മണ്ട് പിന്നെ ഒരനിയനും അനിയത്തിം.
അതെ അത്രല്ലല്ലേ ആൾക്കാര് കൊറവാന്നല്ലോ?
അതെ പിന്നെള്ളത് വെല്ല്യൊരു താത്തേണ്. ആ താത്താടെ ആ കല്യാണം കഴിഞ്ഞു.
ആഹ് ആഹാ എം.
പിന്നെ ഉ ഉപ്പവടെ നാട്ടിലില്ല്യാ.
ഓ അത് ശെരി ആഹ് ആഹ്. പിന്നെ ഉമ്മക്കൊക്കെങ്ങനെ സുഖന്നോ?
ആഹ് സുഖായിരിക്കുന്നു നിങ്ങള് വർക്കിനെന്തേലും പോവ്ണ്ടോ?
ഇല്ല്യല്ല്യ ഞൻ വീട്ടിതന്ന.
ആ അപ്പൊ വീട്ടിലെന്തേങ്കിലും സ്റ്റിച്ചിങ്ങോ കുക്കിങ്ങോ അങ്ങൻത്തെന്തെങ്കിലും പരിപാടി
ഇല്ല മോളെ സ്റ്റിച്ചിങ്ങല്ല കുക്കിംങ്ങന്നെ നമ്മക്ക് ഫുഡ് ണ്ടാക്കാനാണ്. അങ്ങനെ സെയ്ലാക്കാനായിട്ടൊ ന്നും ഇണ്ടാക്കലൊന്നുല്ല.
ആ വീട്ടിലാവശ്യങ്ങൾക്ക് ഇണ്ടാക്കാ.
ആഹ് അത്രള്ളൂ.
മ്. അനൻ എന്തിനേലും ശ്രമിച്ച് ക്ക്ണോ?
സെയ്ല് ആ എന്റെ വീടിന്ന് മുമ്പൊക്ക ഇണ്ടാക്കണ്ട് സ്നാക്സ് ഇണ്ടാക്കല്ണ്ടായ്നീ പിന്നെ കൊർച്ച് നമ്മള് കൊറോണ ടൈമിൽ സ്റ്റാർട്ടെയ്ര്ന്ന വരുമാനം ഇല്ലാത്തോണ്ട്
ആഹ് ആഹ്.
പക്ഷെ ഇപ്പ അത് നിർത്തി പിന്നെ ഞാനും എന്റെ ബ്രദറൊക്കെ കുടിക്കിണ്ടായിനി പിന്നെ അതൊ നിർത്തി ഇപ്പോളൊന്നും ചെയ്യുന്നൊന്നുല്ല മ് എന്തേലെ ചെയ്യണന്നൊക്കെ ആഗ്രഹണ്ട്ട്ടോ.
ആഹ്.
ആ എന്തെസ്റ്റ് തൊടങ്ങണം ന്നൊക്കെണ്ട്.
ആ ആരെേലൊക്കെ നല്ല സപ്പോട്ടായിട്ണ്ടെങ്കിലൊക്കെ അമ്ക്ക് തൊടങ്ങാം നല്ല വരുമാനം കിട്ടണ
മ് ആ കൂടെ ഇള്ള ഇള്ളവര് നല്ല ആക്റ്റീവായിട്ട്ള്ള ആൾക്കാരായിരിക്കണം.
വേണം എല്ലാത്തിനും ഒന്ന് നോക്കി നടത്താനൊക്കെ പറ്റിയ നല്ല ആൾക്കാരാണെങ്കി
തകർത്താനും പാടില്ല നമക്ക് ഇതാവുമ്പോ നമുക്ക് രണ്ടും നഷ്ടവും ലാഭവും എല്ലാം ഉണ്ടാവുമല്ലോ
അതെ അതെ ആ അപ്പൊ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ കൂടെ നിൽക്കണവരാവണം
അതെ എന്നാലും ശരിയാവും
ആഹ് അപ്പൊ വീട്ടിലുള്ളവൊന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ
ആഹ് വീട്ടിലവർക്കൊന്നും കുഴപ്പമില്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിന് കൊറോണ ടൈമില് കുഴപ്പം ഉണ്ടായിട്ടില്ല അത്യാവശ്യ നേരം വരുമാനം ചെലവ് പോയി പോകന്നൊക്കെ കിട്ടലുണ്ടായിനു പിന്നെ അത് മതി പിന്നെ എല്ലാവരും അവരവർ ജോലിയായിട്ടു പോയി പിന്നെ ഞാൻ ഒറ്റക്കാകുമ്പോൾ ഒരാളാകുമ്പോൾ നടക്കൂല്ല
അതെ അപ്പൊ ആ ഒരു ടൈമിലാകുമ്പോ എല്ലാരും വീട്ടിലും നാലുപോറത്തൊക്കെ ഉണ്ടാവും
സമൂസ അതന്റെ വീട്ടിൽന്ന് ഉണ്ടാക്കെനു
സമൂസ ആഹ്
ആഹ് അതെ അത് നമ്മളിവിടുന്ന് ഉണ്ടാക്കെനു
ആഹ് ഇപ്പൊ കൊറോണ കഴിഞ്ഞപ്പപ്പോ എല്ലാരും വേറെ വേറെ പോയിട്ടുണ്ടാവൂല്ലേ അവര
അവർക്കില്ല ജോലി ആയി ട്ടാ അവരിക്ക്ള്ള അവരെ ജോലി പോയോണ്ട അവര അപ്പൊ അവർക്ക് ജോലിയായി ഇപ്പ അവര് പോയി
ആഹ്
ആണുങ്ങളിപ്പ വീട്ടിനുള്ളിൽ നിക്കൂലല്ലോ ശരിയാവൂലല്ലോ അന്നേരം ഞമ്മള് ഞമ്മള് ഫാമിലി ജീവിത വരുമാനായിട്ട് നമ്മൾ അങ്ങനെ അന്നേരം എടുത്ത്
ആഹ് അങ്ങനെ വേറെ വീട്ടിലൊക്കെ കൊണ്ടോയി കൊടുക്കലായിരുന്നോ
അല്ല അല്ല അല്ല ഞമ്മള് ഇങ്ങനെ ബേക്കറി അങ്ങനത്തെ ത്തോക്കെ അങ്ങനത്തൊക്കെ പുറത്ത്ന്നില്ല ആഹ് ഓർഡറൊക്കെ എടുക്കും അതെ അതെ
ഉം
വേ വേറെ എന്ത വിശേഷം ഇന്ന് ക്ലാസിന് പോകണ്ടേ
ആഹ് ഇന്നിപ്പല്ല ഇപ്പ വീട്ടിലാണ്
അതെ
ആഹ് ഇപ്പൊ കൊറച്ചായിട്ട് അല്ല ഇപ്പൊ കൊറച്ചായിട്ട് ഓൺലൈൻ ക്ലാസ്സ് ആണ്
അതെ ഓൺലൈൻ ക്ലാസ്സ് മനസ്സിലാവോടി
ആഹ് കൊഴപ്പൊന്നുല്ല
അതെ
അത് അവരെന്നെ ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് വിളിക്ക ചെയ്യാ
ആ ഹ് അവര് തന്നെയാന്ന് പഠിപ്പിക്കുന്ന അവരെന്നെയാണ് അല്ലേ അന്നേരം അയ്നു കൊഴപ്പണ്ടാവൂല
കുഴപ്പല്ല അപ്പൊ നമുക്ക് എന്തങ്കിലും ഡൗട്ട് എന്തെലുക്കെ ഉണ്ടെങ്കിൽ അവരോട് അപ്പ തന്നെ ചോയ്ക്കാം
അതെ ഉം ഉം ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നല്ലേ ആണ് ഇടക്കൊക്കെ എടക്കൊരു ചെയിഞ്ച് എപ്പഴും ഒരേ പോലെ ആവുമ്പോ വെറുപ്പ്ടിക്കൂല്ലേ
അതെ അതെ
ആഹ് ആഹ്
പക്ഷെ കുഴപ്പല്ല കോളേജിലൊക്കെ ആകുമ്പോ അവിടുത്തെ ഫ്രണ്ട്സും പിന്നെ ഹോസ്റ്റലും ഒക്കെ അത് അതൊരു രസല്ലേ
രസാണ് ങ്ങനെ ഫുഡൊക്കെ എങ്ങനെ നല്ലതന്നെയോ
ആഹ് നല്ല ഫുഡ് ആണ്
അതെ
പിന്നെ നമ്മളെ വ്ടത്തെ അപേക്ഷിച്ചോക്കുമ്പോ ഫുഡിനൊക്കെ അവ്ടെ ഭയങ്കര വെല കൊറവാണ്
അതെ ഹോസ്റ്റൽന്ന് ങ്ങനെ ആന്റിമാരുണ്ടാക്കുന്നതയ്ക്കുലെ ഫുഡ് അതെ ആ ഇപ്പ നമുക്ക് ഇഷ്ട്ടപ്പെട്ട ഫുഡൊക്കെ കിട്ടോ
ആ അവ് അവരുടെ ഒരു മെനുണ്ടാവും
ആ എ എങ്ങനെ വീക്കിലി ഒരു സ്പെഷ്യലൊക്കെ ണ്ടാവൂല്ലേ
ആ വീക്കിലില്ല ഒരാഴ്ചയിൽ രണ്ടു ദിവസൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും
അതെ
പിന്നെ ഒരു ദിവസം ഒരു നേരത്തെ നമുക്ക് നോൺ വെജ് ണ്ടാകും
ഓതി അത് ശരി ആ ആ ന്നാ കൊഴ്പ്
പിന്നെ അവ്ട്ത്തെ കാന്റീൻലൊക്കെ ഭക്ഷണം വളരെ ലാഭത്തിലാ കിട്ട
അതെ ആ ആ
ത് ഈ ചിക്കൻ ബിരിയാണിക്കൊക്കെ നൂറ്റി നാല്പ്പത് നൂറ്റമ്പീന്റട്ത്ത് റെയ്ഞ്ച്ല്ലേ ആ അവിടെ തൊണ്ണൂറ് രൂപയെള്ളൂ ഒരു പ്ലേറ്റിന് ഫുള്ള്
അതെ ആ ആ ഒന്നാമത് അവര് അതിനനുസര്ച്ച് കുട്ടി സ്കൂൾ കു ഈ കോളേജ് കുട്ട്യാളെ ഇതാന്ന് ഇങ്ങൾക്കായ്റ്റ് താക്ക് നീക്കൂല്ലേ
അതെ അതെ അവിടെ നമ്മള് ഈ സ്ത്രീകള് കൂടിയിറ്റ് ഈ കുടുംബശ്രീ ഈ സംരംഭം അങ്ങൻത്ത് ണ്ടാവില്ലേ ആ അവര് ചേർന്ന്ട്ട്ണ്ടാക്ക്‌ണാണ്
റ്റൂലല്ലാ
ആഹ്
ഉം
ഇല്ല അത് അവര് ശ്രദ്ധിക്ക്‌ണ്ട് പിന്നെ ഇൻ ഇങ്ങനെ ഈ ഓ സ്ത്രീകളെ കൂട്ടായ്മയാണ് അപ്പോ
മനസ്സിലായി ആ കുടുംബശ്രീ അങ്ങത്തേക്കും അപ്പോ അവര് അത്യാവശ്യം നല്ല ത്ണ്ട് നീറ്റ് ലേര്ക്കും ണ്ടാക്ക ആ നല്ല ഫുഡാണ് അത്യാവ്ശ്യം നല്ല നമ്മ്ള വീട്ട്ന്ന് നമ്മ്ള വീട് ട്ട്ന്ന് കഴിക്കുന്ന പോലെ നമുക്ക് അത്രയും ഹ് തായിട്ട് വിശ്വസിച്ചിട്ട് കഴിക്കാ
കഴിക്കാതെ നല്ല നല്ല സ്ത്രീകളാണ്
ആ കുടുംബശ്രീ ചേച്ചിമാർന്നൊക്കെ പർഞ്ഞ അങ്ങനയ അവരല്ല നമ്മ്ള് അമ്മമാര്ണ്ടാക്കുന്ന പോൽ തന്നെ അവര്ണ്ടാക്ക
അവര് ഭയങ്കര ശ്രദ്ധിച്ചിട്ട്ന്നെ ണ്ടാക്ക
അതെ അവർ നന്നായിട്ട് ആ ആ നന്നായിട്ട് നീറ്റ് ണ്ടാവും വല്ലോം ണ്ടാവും നമ്മ്ള വീട്ടിന്റെ അടുത്തൊക്കെ ഇപ്പ ഇല്ലേ കുടുംബശ്രീ ഹോട്ടല് അതൊക്കില്ലേ ആ ആ അവരട്ത്ത് നല്ല ആൾക്കാരുണ്ടല്ലോ
ആ ഒരുപാട് പേര്ണ്ട്
ആ സ്ത്രീകൾ എല്ലാട്ത്തും പൊതുവേ സപ്പോട്ട് ചെയ്യാൻ ആൾക്കാര്ണ്ട് ഇപ്പോ ഇന്നത്തെ കാൽത്ത്
ക്യാൻന്റീനൊക്കെ ആണെങ്കിലും ഭയങ്കര വൃത്തിയായിട്ട് വെച്ച്
അതെ
ആ നല്ല നല്ല ഏരിയാണ്
ആ ആ സ്ത്രീകൾളട്ത്ത് പൊതുവെ അങ്ങനെ നമ്മളെ വീട്ട്ന്ന് നമ്മള് അങ്ങനെല്ല അപ്പ ആ ഒരു അടക്കു ഒതുക്കും അയ്ല് കാണും
അതെ
ആ അത് നേരെ മർച്ച് ഇപ്പോ ആണുങ്ങള് ണ്ടെങ്കില് അത്ര ഇത് പോര പെർഫെക്ഷൻ ഇണ്ടാവൂല്ല
ആ അവര് അവിടെ വീട് പോലെ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും
ആഹ് പിന്നെ ങ്ങൾ ലേി ഹോസ്റ്റല അങ്ങനെ ലേഡീസ് മാ
ലേഡീസ് ഹോസ്റ്റലാണ് കോളേജിന്റെ ഹോസ്റ്റലാണ് ലേഡീസ് ഹോസ്റ്റലാണ്
അപ്പൊ നിങ്ങളുടെ ഭാഗത്ത്ന്നും വലിയ നെഗറ്റീവ് ഉണ്ടാവില്ല
ഇല്ല കുഴപ്പല്ല
അപ്പൊ അവർക്കും സുഖാന്ന് വർക്ക് ചെയ്യാന്
ഉം ആ അവര് എന്താ നമ്മള് മെസ് മെസ്ക്ക് പോവാണെങ്കി ആ നമ്മളെ മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെച്ച് പോണം കൈയ്യൊക്കെ വാഷ് ചെയ്ത് പോണം ആ അങ്ങൻത്തെ കുറച്ച് റൂൾസ് ഒക്കെ ഓര് പറയും അത് നല്ലതാണ് അപ്പൊ കഴിക്കുമ്പോ നമുക്ക് ഇങ്ങനെ മുടി അങ്ങനത്തെ ഒരു ഇഷ്യു ഒക്കെ ഉണ്ടാവൂല്ലേ
അത് ശരി ചില കുട്ടികള് ഇപ്പം മോഡേൺ കുട്ടികൾ ഇണ്ടല്ലോ മുടി ഒക്കെ അയി
അതെ അതെ ആ
അപ്പൊ അത് ഫുഡിലൊക്കെ ആയാൽ ബുദ്ധിമുട്ടല്ലേ അത് ശരിയാണ് നേരെ നോക്കും ആഹ്
മുടി ഒക്കെ കെട്ടി വെച്ച് പോണം അപ്പം മുസ്‌ലിംസ് ആണെങ്കിൽ ആ ടി ഇങ്ങനെ കവറെയ്തിട്ട് പോണം
അതെ അതായത് തട്ട് തലേല് തട്ടം ഇടണന്നല്ലേ അർത്ഥം
ആ തട്ടട്ട് പോണം
ആഹ് മൻസിലായി അഹ് അവരാലും ഇപ്പ ഫുഡ് ഇണ്ടാവുമ്പോ അവര് ഒരു ഏഹ് ഹെയറ് കവറെയ്യുന്നുണ്ടല്ലോ
അതെ അവര് ഒരു ചെറിയൊരു എപ്രോൺ പോല്ത്തൊരു സാധനം വെക്കും
ആഹ് അഹ് നമ്മൊന്നാമത് നമ്മള് ഒരുപാട് ആൾക്കാരടുത്ത് നമ്മള് ചെല ഇത് നമ്മള് എന്തായാലും അംഗീകരിച്ചേ പറ്റു
അ ആഹ് അതെ
ആഹ് അവരിക്ക് എന്തേലൊരു ഇഷ്യൂ വന്നാല് അവരെടുത്താന്നല്ലോ അത് കംപ്ലയിന്റ് വെരാ
അതെ ഹോസ്റ്റലുള്ള കുട്ടികളാണെങ്കിൽ ഓരോട് ഭയങ്കരായിട്ട് സഹകരണാണ്
അതെ അതൊണ്ട് കെഴപ്പൂലാ
എല്ലാ കാര്യത്തിനും ഇപ്പൊ ക്ലീൻ ചെയ്യാനും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിക്കും പിന്നെ എല്ലാരെ നോക്കാൻ വേണ്ടിട്ട് കുട്ട്യേളെ എടെന്ന് തന്നെ ഒരു ലീഡ്ർ എന്നുള്ള നല ത്തേക്കൊരാളുണ്ടാവും
ആ ആഹ്
ആ അപ്പൊ അവര് അവരോട് പറഞ്ഞാമതി നമുക്ക് എന്തെങ്കിലും പ്രോബ്ളം ഇണ്ടെങ്കിൽ അതൊക്കൊല് നേരാക്കിത്തരും
അതെ ആഹ് ആഹ് നല്ലയെന്നാ എങ്ങനെ ഒരുപാട് ഫീസൊക്കെ ഇണ്ടോ
ഇല്ലാ ഗവൺമെന്റ് കോളേജാണ് ആ അതെ ഞാൻ ഒരു എൻട്രൻസ് എഴുതിര്ന്നു
ഓഹ് അത് ശരി ആഹ് ആഹ്
എൻട്രൻസ് വഴി കിട്ടിയതാണ് ഗവൺമെന്റ് കോളേജാണ്
അതെ എന്ന കൊഴപ്പുല്ല നന്നായിട്ട് പഠിക്ക് കേട്ടോ
ഓ ഓ
ഉം എന്നാപ്പിന്നെ ഞാൻ പിന്നെ വിളിക്കാം
ആഹ് ആയിക്കോട്ടെ ശെരി